ആ കേക്കുന്നുണ്ട് നല്ല വർത്താനണോ എന്തൊക്കെ എന്റെ പാട്
സുഖണ് കൊഴപ്പമില്ല കൊറെ കാലല്ലോ സോണ്ടൊക്കെന്ന്
ആഹ് കൊറെേ കാലായി കണ്ടിട്ട് വിൾച്ചിട്ടൊക്കെലാ
ആഹ്
ഉം വേറെങ്ങോട്ട് എന്തൊക്കെ കുട്ടികളൊക്കെ ഇവിടാ
കുട്ടികളൊക്കെ ഇതാ അവിടെണ്ട് ഒരാൾ പഠിക്കണ ഒരാൾ ഇതാ ഇവിടെക്കെടുക്കണ് അവൾക്ക് പനിയാണ് ഉ എനക്ക്ത്രല്ല ആ അൻക്കത്ര ഒട്ടിയളാടി
എനിക്ക ഇപ്പോ രണ്ട കുട്ടികളാണ് ഒന്ന് രണ്ടാമത്തീന മൂന്ന് വയസ്സാണ് മൂത്തിീന് പതിനൊന്ന് വയസ്സായി ആറാം ക്ലാസ് പഠിക്കണ മറ്റോന ഇനിയിപ്പോ ചേർത്താനായി ഇപ്പൊ അംഗലവാടിന്ന് ടീച്ചർ ഇന്നും വെന്നീന ചീർപ്പന്റെ നെയയിച്ച കാണ്ട് കുറച്ച കൂടി കൈ്യ ട്ടന്ന് പറഞ ഇൻക്കാണെങ്കി അംഗൻവാദിക്ക് പറഞ്ഞേക്കാ ഭയങ്കര മടി ഈ കുട്ടികളെ അവിടുന്ന് ആഹ് കുട്ടികള ഇങ്ങനെ ഓരോന്നു പഠിച്ചു വരണേ ഓ ല്ല
എല്ലാ അംഗൽവാടിയും ഇരുത്തി തന്നെ നല്ലത് കാരണം എന്താറിയോ എൽ കെ ജി ഇരുത്തുമ്പോത്തിന് കുട്ടിക്ക് ഒരു മടി ഉണ്ടാവും പേടിയൊക്കെ ഉണ്ടാവും കരച്ചിലും പെരിച്ചിലും ഒക്കെ കാരം അംഗലവാടി പോയി ശീലയാല്
ആഹ്
അപ്പ് ആഹ്
ഉം ഹലോ ഒത്തന ആഹ് ചോറ് ഞാനിപ്പ കടി ഉണ്ടാക്ക നോമ്പുണ്ടന് വീട്ടിലെ ആഹ് ആഹ് നോമ്പേനി അപ്പൊ പിന്നെ നോമ്പൊർന്നണ്ട ജൂസോ പെക്കരിയൊക്കെ തിന്നും പോയതാണ് എല്ലരും അപ്പൊ പിന്നെ ഞാന് കുറച് കടി ണ്ടാക്കല്ലച്ചിട്ടേ
അത് സെരി ആഹ് പഠിച്ചോന അപ്പൊ പടി താവിനോടുള്ള പേടിൻഡ്‌ലെ
ആഹ് പിന്നെ കൊറച്ചൊക്കെ വാണ്ടേ അട്ട
അല്ലാഹ് പിന്നെ എന്താ വിശേഷം അന്റെ പുതിയാപ്പിള ഇഡെഡി
ഉമ് സുഗാണ് ആഹ് ഇവടെ ണ്ട് പ്രക്നന്റ് അയേന്റേശം ഇവിടെണ്ടേനിപ്പൊ
ആഹ് എ എന്താ പറ്റിയേ ഹലോ
യ്യ വാരിയെല്ല് പൊട്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ട്ടില്ലേനി അപ്പൊ പണിക്കൊന്നും പോക്ക്ല്ലപ്പോ അപ്പൊവിടന്ന് പ്പം പോ തന്റെ സ്നേഹിതന്റെ എത്തുകണ്ട്
അതല്ലപ്പൊ വീട്ടുത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ എന്താണ്ങ്ങ്
അമോശൻണ്ട്പ്പം അമോശൻ ചെറിയൊരു പണിക്ക് പോവും അങ്ങനെയണ്ട് കഴിഞ്ഞ് പോവ്ണ്ട്
അതെ
അങ്ങനെയണ്ട് ഇപ്പൊ കുട്ടികളെപ്പൊക്കെതെയ്യും സ്കൂളിന്നൊക്കെ വെട്ടി ഇവിടെ എം ഇ എസ്സിലെയിനി താന്നൂര്
ആഹ്
അവിടുന്നൊക്കെ വെട്ടി ഇനിപ്പോ ഫീസൊടുക്കാനൊക്കെുദ്ധിമുട്ടായപ്പോളേ
ആഹ് വാ ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ ഒരു ഭാത്ത് കിടക്കല്ലേ പിന്നെ എന്താ കാ തല്ലേ പ്പഗവൺമെന്റ് സ്കൂളി ലൊക്കെണ്ടല്ലോ
ആഹ് ഗവൺമെന്റ്ണ്ട് പിന്നെ ആദ്യംങ്ങനെയാണ്ട് ചേർത്തിം ചെയ്ത് പിന്നെ വടെ ഗവൺമെന്റ് ചേർത്തണം ചാരിച്ച്നിക്കേനി അപ്പന്റെ ഭർത്താവ് പറഞ്ഞിന്നോട് നമ്മള് ഇവിടെ താന്നൂര് തകളേടെത്തന്നെ സൈക്കിൾ വാങ്ങി കൊടുത്തിട്ട് അവനങ്ങനെ അഡ് പോയകൊ
എല്ലം എന്ത് ജോലിചേയ്യുന്നു
ജോലി ചിക്കന്റെ ബിസിനസെയ്നി അത് വര് ഫാമിലി ക്കന്റെ ബിസിനസ് ആ ഫസ്റ്റിന്റെ അമ്മോശൻ ഒരു കടെട്ടൊടുത്തിട്ട് മൂപ്പര് പിന്നെ അതിമന്ന് ഗൾഫ്‌ക്ക അന്നോടന്നപറഞ്ഞീനല്ലാ
ആഹ് പറഞ്ഞിന്ന് ആഹ് ആഹ്
അപ്പോ ഗൾഫ് പോയി അപ്പോ തമ്മോമാരെ മ ക്കക്ക് ഇടത്പ്പ അമ്മോമാരെ മക്കളെട്ത്ത്ന്ന് പ്പൊ കിട്ടാൻ പണിയാണ് അങ്ങനെ മൂപ്പര് പിന്നെ വേറെ നോക്കി അത് പൊട്ടി ഇപ്പ രണ്ടാമത് പിന്നിം നോക്കി അപ്പോ ഗൾഫ് പോയി പിന്നെ കുറച്ച് ആഹ് ഗൾഫ്തന്നെ അവിടെത ആയി വരാൻ പറ്റില്ല ഒരു വിസ ഇല്ലാതാവലും ഇക്കാമഇല്ലാതാവലൊക്കായിട്ട് അങ്ങനെ കുടുങ്ങി ഇപ്പൊ വന്ന് രണ്ട് ദിവസായി പ്പ്‌ ഒരു സ്ഥലത്ത് മെച്ചപ്പെട്ടില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ മെച്ചപ്പെട്ട് വന്ന് തുടങ്ങിയ പ്പോത്ത് ഞാൻ ഞാന്റെ വീട്ട്ന്ന് പിന്നെ വയ്യേ ഞാനുംന്റെ കുട്ട്യാളും കൂടി വരേനി അപ്പൊ ഞങ്ങളെ വണ്ടിമ്മെ വേറൊരുവണ്ടി ച്ച് ബൈക്കന്നെ ഞങ്ങളെ ബൈക്കുമ്മലേ വേറൊരു ബുള്ളറ്റ് വന്ന്ടിച്ച് മോ ചെറിയ കുട്ട്യാക്ക് കൊറച്ച് സീരിയസൊക്കെനി അകായിപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് ഇനി പ്പൊ അതൊക്കായി ഇപ്പം മൂന്ന് മാ ത്തെ റെസ്റ്റും കൂടി കെഴിഞ്ഞ്ട്ട് ജോലിക്കൊക്കെ പോവാ പിന്നെ താടിയെല്ലും പല്ലെല്ലും കൂടിയൊക്കെ പൊട്ടിയതായിട്ട് എന്താട എന്താ നമ്മള് കൈയിനൊക്കെ കമ്പിടല്ലോ അതേപ്പോലെ
ആഹ് ഇന്റെ മാപ്പൾക്കും ഉണ്ടായിന്നുട്ടോ ആക്സിഡന്റ് ആയേ അയെങ്ങനെച്ചാല് ഏ ബസ്സും തമിഴ്നാട്ട്ൽ തമിഴ്നാട്ടില് ന്റെ മാപ്പൾക്ക് ന്താണ് ജോലി അപ്പോ അവ്ടെ ആഹ് പ്ലംബിങ്ന്ള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതനി അപ്പൊ മാങ്ങി വരുമ്പോ ബസും ജീപ്പും കൂടി ഇട്ച്ച് അയില് ബസ് ബസ്സ് ഇടിച്ചിട്ട് ആഹ് ഫ്രണ്ട്ത്തെ ഫുള്ള് സാധനങ്ങളും ബാക്ക്ക്കെത്തി
അള്ളാ
ഡ്രൈവെയ്യുന്ന സാനൊക്കെ ന്ന്ട്ട് ഡ്രൈവർ അപ്പ തന്നെ മരി ച്ചു ഇന്റെ മാപ്പിള ഒരു പോസ്റ്റിമ്മക്ക് തെർച്ചാണ്ട് വ്ണ്
ഹൌ
ന്ന്ട്ട് എട്ക്കടാന്നുള്ള സൗണ്ട് കേട്ട് പിന്നെ മൂന്ന ആയി ച്ച വെന്റിലേറ്ററിലെനി പന്ത്രണ്ട് പരിപ്പു മാഷാ അള്ളാ പന്ത്രണ്ട് പല്ലിപ്പ് വെച്ച് ഒരു ലക്ഷത്തി ഇരുവയിനായിരം റുപ്യാ ആയി പന്ത്രണ്ട് ഇട്ക്കാത്ത പല്ല് വെക്കാന് താടല് ട്ടീ ഇപ്പ എല്ല്ന്നും ഇല്ല താടമ എല്ല്ന്നുല്ല ഒക്ക കുറ് വ്ട്ടക്കാണ് ഉം
ഇത് പ്പോ താടിമലൊക്കെ പൊട്ടും തക്കേണ്ട് ഉള്ളിൽ എന്തോ എന്തോ രു പ്ലേറ്റിന്റെ പേര്ഞ്ഞേ എന്താ നീ ക്ക് മനസ്സിലായില്ലഅത് ഞ്ഞ് ഇട്ക്കാന് ചെലാൻ പറഞ്ഞ് ക്ക്ണ് അഹ് പറ്ഞ്ഞ്ട്ട് കൊർച്ചായി രണ്ട്
ആഹ് ഒര് അത് ഇര്മ്പ് അത് എന്താ നമ്മള് കമ്പിട്ട തുരു ഭവും വേദന വരും അപ്പോഴാണ് അഹ് ഒന്നും കൂടി സർജറി ചെയ്ത് കാണ്ട് കമ്പിട്ക്കണം
അ
ന്റെ മപ്പൾക്ക് ഇന്റെ
ആഹ് എന്നാ അത് ട്ക്കാൻ പറഞ്ഞ് ആഹ് അത് ട്ക്കാൻ പറഞ്ഞ്ട്ട് ഈ കടന്റെ അവ്ട്ക്കന്നെ പോയി ഈ കടന്റെ അവ്ട്ക്ക പൊയ്ക്കാണ്ട് പിനിം വീണ് പിനിം വീണ്ക്കാണ്ട് ആദ്യ വ മുട്ട് കൈയ്യിന്റെ ഷോഡറായി ഷോഡറിന്റെ അടെ പോ തിഞ്ഞതെ ഇപ്പൊ എട്തെ കൈന്റെ മുട്ടന്ന് ഇങ്ങട്ട് പിന്നും വേറ്ട്ട് അങ്ങനെ അത് കെട്ടിയട്ന്ന് ഇന്നലെ പോയിട്ട് കെട്ടയിച്ച് ഇനി ഇ പറഞ്ഞ് നമക്ക് പോവാ കോട്ടക്ക അൽമാസിലാണ് കാണിച്ചിനെ ആൾക്കാർ അങ്ങോട്ടാണ് കൊണ്ടയത് പെട്ടെന്ന് ഹോസ്പിറ്റല് അൽമാസക്കെ കൊണ്ടര അവിട്ന്ന് പിന്നെ
സീരിയസ് ആയതു കൊണ്ടാണ് വലിയ ആശുപത്രിക്ക് കൊണ്ടോയത്
ആഹ് പിന്നെ അവ്ന്ന് മാറ്റിയതും ഇല്ല തായാലോ ഒര് ഇതൊക്കെ രക്ഷപ്പെട്ടു വന്നപ്പോത്തി നാണ് പ്പോ ഒരു വീരും കൂടി വീണ് പാ കൈയും കേടന്ന്
മോതം
ഞങ്ങക്ക് മോൻക്ക് എ വി നായത്തിന്റെ മേലാ എൺപത് എൺമ്പത്തഞ്ചയ്ക്കൊ മൂപ്പർക്ക് മൂന്ന് ലക്ഷാ കെടന്നുക്ക്ണ് അങ്ങനെ എല്ലാം കൂടി ഒപ്പിച്ച് ആ പിത് അത്ര സീരിയസ് ആയിട്ടി മോൻിക്കെ സീരിയസ്ന്നിങ്ങനെ ആഹ്
ആഹ ന്റെ മാപ്പിളക് പന്ത്രണ്ട് ലക്ഷം റുപ്യ പിന്നെ ഇനിയിപ്പൊ അത് ഇത് കിട്ടും ആ വലിയ ആക്സിഡന്റ് ആണ്
ആ ഞങ്ങളത് ചെറ്തായിട്ടാണേ മൂപ്പർക്ക് ഈ കാ ഷോൾട്ടർ പൊട്ടുക വാര്യല്ല് പൊട്ടുക ഈ താടി പൊട്ട അങ്ങനൊക്കെ ഉള്ളതായിട്ടേള്ളൂ കുട്ടിക്ക് തനക്കായിന് കുട്ടീന്റെ കൊറച്ച് സീരിയസ് പറഞ്ഞഴ്ഞ്ഞ് അപ്പ പിന്നെ തച്ചറ്റോ ച്ച്ക്ക് ബ്ലഡാണ് പോറ്റി ചെവിടിന്റെ ഉള്ളൂകൂടി ഇങ്ങട്ട് ബ്ലഡ്‌ ചറകളച്ചിട്ട് ചാടി ചാടേഞ്ഞി അപ്പൊ ആരെ ഒരു ഭാഗ്യത്തിനിയിക്കോ അങ്ങനെ തലച്ചോറ്റിൽ കണ്ടു പോയിറ്റില്യാറഞ്ഞ് അതുകൊണ്ട് തലച്ചോറ്റിക്ക് പെയ് ക്കെണ്ട് ബാക്കിയാകന്നും റർപ്പല്ല ബാക്കി ആയാല് നമുക്ക് സാധാരണത്തെമാതിരി തിരിച്ചു കിട്ടൂലന്നൊക്കെ പറഞ്ഞേന്
പിന്നെ ഇവർക്ക് ഇതാ ഇവർക്ക് പിന്നെ പന്ത്രണ്ട് ലക്ഷംറുപ്പീ ആയാലുംക്ക് ഇൻഷൂർ ഉണ്ട് അപ്പോൾ ഈ കേസ് വിധി എത്തിക്ക്ണ് എന്ന് കിട്ടിട്ടില്ല പിതി എത്തിക്കണ് ഏർ പിന്നെ അയില് പന്ത്രണ്ട് ലക്ഷം റുപ്യ അവർക്ക് കൊടുത്ത ബാക്കി എന്തെങ്കിലും ണ്ടാവും പന്ത്രണ്ട് പല്ലൊക്കെ പോയതല്ലേ ഒരു പല്ലിനന്നെ ണ്ട് നല്ല പൈസ ആഹ അപ്പൊ പിന്നെ ആ പൈസ നമ്മക്ക് കിട്ടും
ആഹ് പല്ലിനാണ് കൂടുതല് പല്ല് എല്ലൊക്കെ പൊട്ടിയാ നല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിനി ഞങ്ങൾത് കേസിലാണ്.
ഭാര്യയും കുട്ടികളും ഉണ്ട്, പണിക്ക് പോവാതെ പെരേഇരിക്കയാണ് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിക്കണ അപ്പൊ അന്ന് മുതല് ഇന്ന് വരെയുള്ള ആർ ആറാമത്തെ കൊല്ലാണ്. ആക്സിഡന്റ് ആയിട്ട് ഈ ആറ് വർഷത്തെ എല്ലാ മാസത്തെ ശമ്പളവും കിട്ടും.
കിട്ടും ആഹ്
ആഹ്.
അപ്പോ ഇങ്ങനെ ആരെടുത്താണ് ക ഇത് കൊയപ്പം.
കൊഴപ്പം ബസ്സാരെടുത്താണ്.
ആഹ്
ഉം കേസിലാണ് പാലക്കാട് പാലക്കാട് കോടതിന്നാണ് ഇപ്പൊ എനിക്ക് വിളിക്കാറ്, ഇന്റെ ഫോൺ ഇന്റെ നമ്പറാ അവിടെ കൊടുത്ത്ക്കണതേ
ആഹ്
ആഹ്
ഉം ഞങ്ങൾതും കേസ് തന്നെയാ കേസ് ഫയല് ഒന്നും റെഡി ആയിട്ടില്ലന്നൊക്കെ പറഞ്ഞീനി വക്കീല്. എപ്പഴും എപ്പഴും ചോയിക്കാൻ
അത് അല്ലാഹ് അതൊന്നും അതൊന്നും പറയണ്ട, ഞങ്ങൾ അന്ന് കൊടുത്തിട്ട് ആറാമത്തെ ത്തെ കൊല്ലായി ഇപ്പോഴും പൈസ എത്തിയിട്ടില്ലല്ലോ.
ആഹ് എന്നാല് പാസായി എന്നുള്ളത് കേട്ടട്ടീലാ അൽഹംദുലില്ലാഹ് അത് മതി.
ആഹ്‌ വിധി ആയിക്കണ്.
ആഹ് അത് ശരിയായിക്കോളും എല്ലാർക്കും ഓരോ ഓരോരുത്തര് ഓരോ, ഉം
സമാധാനേനു.
ആഹ് അതന്ന റെഡിയായിക്കോളും ഇത് ആങ്ങളന്റേത് ഇപ്പോളും കേസ്തെ ഫയലിതൊന്നും. എഫ് ഐ ആർ റെഡിയാക്കിയത് ഇണ്ട് ന്നും ഈ വക്കീലിന് കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞ്. എപ്പളും എപ്പളും ങ്ങനെ പോയി ചോദിച്ചിട്ട് വക്കീല് പറയാ ഞങ്ങള് അങ്ങാട്ട് വിളിക്കും ശരിയാവുമ്പോ പിന്നെ ഞങ്ങളെ നാട്ടാര് തന്നെണ് ആഹ് നാട്ടുകാർ ആയതുകൊണ്ട് ഞങ്ങള് നിങ്ങളെ ഇതൊന്ന് വാങ്ങീട്ടില്ല ആധാറും കുട്ടിന്റെ ആധാറും ഭർത്തവിന്റെ ആധാറും ഇതൊക്കെ വാണന്ന് പറഞ്ഞിനി അക്കൗണ്ടില് എന്തോ കോപ്പിയൊക്കെ അപ്പൊ അതിനൊക്കെ നമ്മള് പരിചയം ഇല്ലാത്തോരാവുമ്പോൾ വേഗം വാങ്ങിക് കേസ് വേറെ ആർക്കേ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കേസ് ആർക്കും കൊടു ക്കൂലന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ്കാണ്ട് പറഞ്ഞിനി. ഇനി ഇപ്പൊ പറയ്ണ്ട് ഇങ്ങനെ ഒഴി അയാളിഞ്ഞ് എപ്പളാണാവോ ഞാന് പിടിച്ചാട്ടാ ആട്ടന്ന് പറിയിണ്ട്. ഇപ്പാക്ക് ദേശ്യം പുടിച്ച്ക്ക്ണ് എന്റെപ്പ പോയി നോക്കി.
ആഹ് മാപ്പൾക്കിപ്പോ എന്തേലും വേറെ ബുദ്ധിമുട്ട് എന്തെലും ഉണ്ടോ? ശരിര്
ഏഹ്
മാപ്പിളക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
ശാരീരികൽപ്പൊ വല്ലാതാണ്ട് നമുക്ക് ജോലിക്ക് പോവാന്ന് പറഞ്ഞാലൊന്നും വല്ലാതാണ്ട് പറ്റൂല.
അല്ല അങ്ങനെ ഇള്ളോലാ ഞാൻ ചോദിച്ചന്താ വച്ചാല് എന്റെ ഒരു ഫ്രണ്ട് ഇണ്ടയ് ഫ്രണ്ട് വെച്ചാല് അമ്മള് ഉം എന്താണ്. അവൾക്ക് ഓളെ മാപ്പിളക്ക് ഗൾഫിന്ന് തീരെ വയ്യായിട്ട് കൊടന്നതെയിന്ന്. അപ്പോ. ഈ ലെൻസി ലെൻസിന് പഴുപ്പ് വന്നിട്ട് സർജറി ചെയ്ത് മൂന്നാലു മാസ് ആശുപത്രിയിലെന്ന് ഇപ്പോ നോക്കുമ്പോ ഒമ്പത് മാസായി കെടപ്പിലായിട്ട്. ഈ ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനൊന്നും പറ്റണില്ല അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനത്തെ
ആഹ് അല്ലല്ല അങ്ങനത്തെ കൊഴപ്പൊന്നുല്യ.
ആഹ് അതാ ഞാൻ ചോദിച്ചത്, പക്ഷേ അയാൾ എന്താ അ അറിയില്ല അങ്ങനത്തൊരു ഇതൊന്നും ഇല്ലത്ര ഇന്നലെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ അത് പറഞ്ഞ്കാണ്ട് കരയും ഉന്റൊരു അവസ്ഥ ഇങ്ങനെ ആയല്ലോന്ന്
ന്നാ എന്തേ അങ്ങനെ ആവല അയ്ന്
എന്താ അറിയില്ല ആഹ് സൂചി കൂടുതൽ സൂ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട
അത് ഇൻക്ക അറീലല്ലോ എങ്ങനേന്ന് ഞ്ഞി ഇതിനെ കുറിച്ചൊക്കെ പറി ന്നെ കേക്ക്ണന്നത്പ്പ ഏഹ് ഏ അതൊക്കെ ഡോക്ടർമാരോട് പരമ്പനനുസരിച്ചുള്ള ചികിത്സ ചെയ്യൂലേ
ആഹ്
എല്ലാവിധ ചികിത്സപ്പണ്ടല്ല പണ്ടത്തെ മാതിരി അല്ലല്ലാ
ആഹ് അങ്ങനെ ഒന്ന് പോയോക്ക്യാ മതി എന്നൊക്കെ പറഞ്ഞ് ഞാന്
ആഹ് ഏതായാലോ എല്ലാം ശരിയാക്കി കൊടുക്കട്ടാ പ വേണം
ആഹ് ആമീൻ അതന്നെ
ഉം ഉം ഇതാ വീട്ടള്ളരൊക്കെ എവിട വീട്ടള്ളരൊക്കെ ഇടപ്പ വീട്ടള്ളരൊക്കെ
അതാല്ലാ എല്ലാരും അവനാന്റെ റൂമിൽ ഖുർആാനോതാ കുട്ടികളെ പഠിപ്പിക്ക ക്ക്യാ
ആഹ് ആക്കപിന്നെ സമയായാ പിന്നെ അങ്ങന തന്നെ ആഹ് അതന്നെ നമ്മക്കൊരു മരുന്നേരം അഞ്ചര ഫ്രീ ഉണ്ടാ നമ്മക്കപ്പ കുട്ടികളെ നോക്കാണ്ടാവും അതിന്റെ എടീൽ പിന്നെ രാത്രികൾക്കെ എന്തെലും ചൂടാക്കാനുള്ളത് ഉണ്ടാവും ഇല്ലാ ത് ഇണ്ടാക്കാണ്ടാവും അപ്പൊ ഒരാൾക്ക് ഒല്ട്ക്കുമ്പോത്ത് ഒരാൾണ്ടാവും ഉും ഉും അപ്പൊ പിന്നെ ഓരോരുത്തരു ചോറ് ന്ന്റഞ്ഞ് വരും ചായറ്ഞ്ഞ് വരും. ഇങ്ങട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നാണ്ട് കെടക്കാനാണ്ട് എത്തി കിട്ടലേ എപ്പളാണ്.
എപ്പളാ പത്ത് പയിനൊന്നും മണിയാവും.
ഉും ഞങ്ങള് വടെ അത്യാക്കെ ആ ക്ഈന്റെ ഭർത്താവ് ചെൽപ്പം എന്തായ്യും നേരെ വൈകീട്ട് വരും കേട്കാന് ചോറ്ന്നാ വരുള്ളൂ. ലാര്തും കഴിഞ്ഞിട്ട് പോ